ഹലോ ആഹ ആ കേക്കണ്ട്
ഞാനിങ്ങനെ പത്തിരി ചുടലിലാണ് ഇപ്പ അയിന്റ എടയിൽ നാ ഫോം വിളി ഒന്ന് കഴിഞ്ഞ തയ്യ എല്ലരച്ചും തന്നങ്ങെ ന എന്ത് നടക്കുംല്ലേ ഉള്ളി കയറിയാ ചെലപ്പ റേഞ്ച്കീട്ടൂല അപ്പൊ പിന്നെ പൊറത്ത് ഇരുന്നിട്ടാണ് പത്തിരി ചുടല്
ആ ഒരു നേരത്ത്‌ രണ്ട് കാര്യം ചെയ്യാൻ പറ്റുന്ന വല്ല്യൊരു കഴിവാണ്
ഏഏ ഇന്നത് കഴിഞ്ഞാൽ കുറെ സമാധാന ആയിരിക്കും ഞാൻ എന്റെ ഫോണില് റേഞ്ച് കേട്ട് എന്റെ ഫോൺ ബി എസ് എൻ എൽ ആണ് അവിടെ റേഞ്ച് അ ഹസ്ബൻഡ ചെമ്പ് വേങ്ങിക്കക്കാണ് തെന്നെ ന്ന്ട്ട്ന്നോട് പറയും എന്താ പറയാ അത് കയ്ഞ്ഞീലെ കയ്ഞ്ഞീലെ അപ്പൊ ന്നും കൂടി ചോയ്ച്ച്ട്ടൊള്ളൂ
അല്ലെ നമുക്ക് വേണെങ്കി രണ്ട് എക്കൗണ്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാങ്ങനെ ഫോണ് വേണന്നൊന്നുല്ല്യ
പിന്നെ അല്ല റേഞ്ചില്ലല്ലോ ല്ലെ റേഞ്ചില്ലങ്കി പിന്നൊന്നും നടക്കില്ല ഇപ്പൊ ഞാനും അതെ എന്തേലൊക്കെ അത്യാവശ്യത്തിനേ ഇപ്പൊ അവടെ ഹസ്ബന്റ്ന്റിന്റെ വീ ട്ട് ല് റെയ്ഞ്ചിന്റെ പ്രശ്നൊന്നുല്ല പക്ഷെ ഇവടെ വന്ന് ങ് നല്ല റെയ്ഞ്ചിന്റെ പ്രശ്നണ്ടെ ആ റേഞ്ച്ല്ലാണ്ട് ക്ലാസ്ട്ക്ക്മ്ബ്ലോ ഇപ്പ നല്ല ബുദ്ധിമുട്ടാ ചെലപ്പോ അവ്ട്ത്തെ ഇപ്പ ക്ലാസ്സിലൊരു പത്ത് ത്ത് കുട്ട്യോള്ണ്ടെങ്കില് പത്ത് കുട്ട്യോൾല് അഞ്ച് കുട്ട്യോൾക്ക് പ്പൊ റെയ്ഞ്ച് അതൊരു പ്രശ് ണ്റന്തൊണ്ട് വല്യതാ
ഉ അപ്പൊ പിന്നെ ഇന്നും കൂടി ചോദിച്ചിട്ടുള്ളൂ ഞാൻ ആ ഊരാണ് സിമ എടുക്കാണ്ട്ടാന്ന് പറഞ്ഞട്ടുള്ളത് അപ്പൊ പിന്നെ അതു വിളിച്ച് കഴിച്ചില്ലങ്കി അതൊരു സമാധാനം ഉണ്ടാവില്ല അത് പിന്നെ ഇന്ന് രണ്ട് പണി നടക്കുമല്ലോന്നുള്ളതില്ല
ആഹ ആഹ അങ്ങനെ ഇപ്പാ ഇപ്പൊ പിന്നെ കല്യാണങ്ങളൊക്കെ കുറവാണല്ലോ അല്ലേ കല്യാണങ്ങൾക്കൊക്കെ പൂവാറുണ്ടോ
ഉം
ആ സ്വർണ്ണത്തിനൊക്കെ എന്താ വിലല്ലേ
എന്താ വില പക്ഷെ എന്നാലിപ്പോ കുറഞ്ഞിരുന്നു എന്നാ ഒരു ലക്ഷത്ത് ആ ഒരു ലക്ഷത്തി നിന്ന് കുറഞ്ഞിരുന്നു പിന്നെ ഒരു ലക്ഷത്തീന്ന് കൊറഞ്ഞ് തൊണ്ണൂറായിരം ആയിരുന്നു പിന്നെ ഇനിപ്പോ കുറഞ്ഞ് കൂടിക്കണോന്ന് ആ
ആ
ഞങ്ങളെ വീട്ടില് കല്യാണ്ട് ആ ആഗസ്റ്റില് ജ്യേഷ്ഠന്റെ മോളെ കല്യാണം ഇവടെ ഹസ്ബന്റിന്റെ
ആ ആ അത് ശെരി ആ അപ്പൊ മറ്റേ അപ്പൊ പിന്നെ അല്ല ആദ്യൊക്കെ നല്ല നൂറു പവൻ അങ്ങനൊക്കെ കൊടുത്താർന്നൂല്ലോ അപ്പ പിന്നെ അങ്ങനൊന്നും കൊടുക്കില്ല തോന്നുന്നു അല്ലേ ഉം ആ പക്ഷെ സ്വർണം ആ ഇവിടെങ്ങനെ സ്ത്രീധന അങ്ങനൊന്നും പറയാറൊന്നില്യ പക്ഷെ ന്നാലും ഏഹ് ഇപ്പ എത്രയാണെങ്കിലും പെൺകുട്ടിനെക്കെ കല്യാണം കഴിച് കഴിപ്പിച്ചുവിടുമ്പോ വീട്ടാരെന്തായാലും അത്യാവശ്യം സ്വർണ്ണം ഒക്കെ കൊടുത്തിട്ടന്നെ കല്യാണം കഴിപ്പിക്കുള്ളൂ. അവര് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും
ഉം ചിലപ്പതൊക്കെ മറ്റേതാണല്ലോ കേ
എങ്ങനെ വിസ്മയ കേസോ വിസ്മയന്നല്ലേ ആ പെണ്ണിന്റെ പേര്
അതന്നെ
ആ ന്നെ
ഓ ഇഷ്ടം പോലെ സ്വർണം കൊടുത്താണ് എന്നിട്ടാണ് അയിന്റെ പേരിലൊക്കെ ഉം
മെനെഞ്ഞാന്നൊക്കെ കൊ ഇനലത്തേക്ക് അഞ്ച് വർഷമായി അത് മരിച്ചിട്ട്
ആ വെറുതെയല്ല ഇൻസ്റ്റയിലൊക്കെ അയിന്റെ വീഡിയോ ഒക്കെ അങ്ങനെ ക ണ്ടാർന്നു അത്ങ്ങനെ വരണത് അതിന്റെ വീട്ടിക്ക് വരണത്
ആ ഇന്നലെ ഞാന് ആ ഇന്ന് മിനഞ്ഞാന്ന് ഞാൻ കണ്ടത് അഞ്ചു വർഷ കണ്ട ഷോയ് യൂറ്റുബില് ഷോട്സില് ഞാൻ കണ്ടു എന്റെ വീഡിയോ
എന്താലേ അഞ്ചു വർഷോക്കെയായില്ലേ പ്പൊ എടുത്ത് കയിഞ്ഞ പോലെ
അതിനൊന്നൂല അത് അയാള് ജ ഇന്ന് പോന്നുന്നുന്നൊക്കെ ജാ ഇറങ്ങിന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ നാള്
ആര്
അതിന്റെ ഹസ്ബൻഡ് ആ ആ അതെന്താന്ന
ആ അല്ലേ അത്രൊക്കെ പറ്റ് പറ്റാത്തൊക്കെയാണ് ച അവാനോന്റെ വീട്ടിക്ക് കേറി അല്ലാണ്ട് ഇപ്പോ മരിച്ച ഇട്ടൊക്കെ എന്താ എല്ലാ ആ
അങ്ങനെ ഓരോരുത്തർക്കാരും ബുദ്ധിയെന്ന് തോന്നിയക്കാരല്ല അല്ലാതപ്പൊ ന്തെപ്പ പറ
ആ അല്ല വീട്ടുകാര് സപ്പോർട്ടില്ലെങ്കി അത് സ്വന്തായിട്ട് ജീവിക്കണം ഇപ്പൊ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരാളുടെ ഒരു ഇത് വേണ്ട ആവശ്യ മില്ല സ്വന്തായിട്ട് അവിടെ ജീവിക്കന്നെ അല്ല പിന്നെ അതും ഇല്ലാത്തവരൊക്കെയാണ് അങ്ങനെയുള്ള മണ്ടത്തര ങ്ങളൊക്കെ ചെയ്യുക കാരണം അതിനൊരു ഇതില്യ വേറെ ഒരു പണി ചെയ്യാനുമൊരിതില്യ അങ്ങന ഇല്ലാത്ത വരൊക്കെ ചെയ്യണ കുഴപ്പില്ല ആ കുട്ടിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യങ്ങളും
അ പിന്നെ അമ്മ ഇപ്പൊ എന്തെയെങ്കിലും ജോലിയൊക്കെ കിട്ടും ഇപ്പോ വിദ്യാഭ്യ ആ ബേങ്കലൊക്കെ ആയിട്ടൊര് ഓരോത്തര ബുദ്ധി എന്താ പറയാ അപ്പൊ അങ്ങനെ തോന്നുന്നു. അപ്പൊ എന്താപ്പ പറയാന്നു
പിന്നെ ചെലവർക്ക് മനസ്സിൽ അത്ര അങ്ങട് ഇതുണ്ടാവില്ലേ പറയിലേ ധൈര്യം ഇല്ലാത്തേന്റെ ആവാം അങ്ങനെ അല്ല ഞാനും ഇപ്പോ പണ്ടൊക്കെ നല്ല പാവം അതുപോലെ അത്ര ധൈര്യാല്ലത്ത ണ്ടയിരുന്നിട്ടോ നമ്മളിപ്പോ കല്യാണോക്കെ കഴിഞ്ഞ് ഒരു വീട്ടിൽ ചേന്നതിന് ശേ ഷാണ് ഇങ്ങനെയൊക്കെ ആയത് കാരണം അവിടുത്തെ ഓരോ സാഹചര്യ ഫസ്റ്റ് ഒരു വർഷം വരെക്കെ ഞാന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാർന്നത് കാരണം നമ്മള് ആഹ് നമ്മൾ ഇപ്പൊ നമ്മുടെ വീട്ടത്തൊരു സാഹചര്യല്ല നമ്മളെ അങ്ങനെ ഓരോന്ന് അരിയത്ത ഇങ്ങനെ പറയുമ്പോഴും അര എന്താ പറയാ നമ്മുടെ ഹസ്ബൻഡ് ഒക്കെ നല്ല സപ്പോർട്ടാണ് എന്നാൽ കൂടി അവർക്ക് ഇങ്ങനെ ഒരു സങ്കടം ഉണ്ടാചിട്ട് അവരോടൊന്നും പറയില്ല അങ്ങനെ കേട്ട് കൊറെ സങ്കട ക്കെ പെട്ടന്നന്നാ പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ആഹ് അത് പ്പത്ര ഇതാക്കന്നില്ല ആഹ് ഇവർടെ ഇവരെ അടിമയി ജീവിക്കേണ്ട ആവശ്യക്കില്ല എന്നങ്ങോട് തോന്നി പിന്നെ അങ്ങട്ട് തുടങ്ങി ഞാന് പിന്നെപ്പ അത് കാരണം വല്യ സമാധാനക്കെട് ഇല്ല ഞമ്മളെന്താ ഞാനിപ്പൊ ഒരു മാസായി ഉം ഇനി ഇപ്പ ഈ ആഴ്ച പോണം ഞാനേ എനിക്ക് മറ്റേ അബോർഷൻ ആയി അപ്പൊ ഡിയാ സിയ്ൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് ആഹ് അതൊക്കെ അയ അത് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരിന്നില്ലരണ്ടു മാസയിണ്ടാർന്ന്
ആഹ് അപ്പൊ അങ്ങനെ ചെയ്തതാക്കാറെ അല്ലാതെ മറ്റേ എതുണ്ടായി ക്കാ മറ്റേ എന്താ പറയാ അബോഷിനക്കാണ്ട അങ്ങനെ അതായതൊന്നാവൂല അല്ലെ ഹർബിറ്റിലയിട്ട് ആഹ് അബോശനാക്ക് എന്ത് ഡി ചെയ്
അടിയ ഫസ്റ്റ് ഗുളിക വെച്ച് നോ ക്കി പക്ഷെ അതില് പോവാണ്ടായപ്പോ മറ്റേ പിന്നെ ഡിയൻസി ചെയ്യേണ്ടി വന്നു ഏഹ്
ഡി എൻ സിക്ക് ചെയ്യാൻ പ റ്റുണ്ടള്ളു ഗുളികൊടുത്തിട്ട് ശരിയാവാൻ അയിലേറെ ആയിട്ടുണ്ടാവേക്കാരം മരുന്ന് മരുന്നില് ആവാതെ ഡിയൻസി ക്കെ ആയി ഉണ്ടാവും നമ്മൾ കൊർച്ച് ആയാലാണല്ലോ ഡിഎൻസിനെ ചെയ്യണന്ന് പറയാണെ
ആഹ് പിന്നൊരു ഡിയൻസി അതെന്താച്ചെങ്കിലേ എനിക്ക് തോന്നണത് ആഹ് ഉം ഹാർട്ട്‌ ബീറ്റ് ഇല്ലന്നാത് എപ്പഴാന്ന് അ റിഞ്ഞില്ല കാരണം ഫസ്റ്റത്തെ സ്കാനിംഗ് ഞാൻ ചെയ്തിട്ടില്ല. ഏഹ് ഒരു മാസം കഴിഞ്ഞിട്ടാ ഞാൻ അ റിഞ്ഞത് ആ ഒരു ടൈമിലന്നെ ഞ്ഞത്. ആ ഒരു ടൈമിലെന്നെ ചെറുതായിട്ട് ഒരു ബ്ലീഡിങ് ഇ ണ്ടായി. അയ് ഞാൻ വണ്ടിയിലൊക്കെ പോയി ട്ട് കുത്തി കുലിങ്ങിയിട്ട് ഒക്കെ ചെറുതയിട്ട് ബ്ലീഡിങ് ഉണ്ടായി ചിലപ്പോ അപ്പ തന്നെ ചെൽപ്പോ ഹാർട്ട് ബീറ്റ് നിന്നുണ്ടവി അത് കാരണം ആവിരിക്കും നിന്നുണ്ടാവ പിന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചു അപ്പൊ ഡോ ക്ടർ സ്കാനിങ്ങും കാര്യങ്ങളൊന്നും അപ്പ ചെയ്യാൻ പറഞ്ഞില്ല രണ്ടാഴ്ച്ച കഴിഞ്ഞിട്ട് ചെയ്യാനാ പറഞ്ഞത് രണ്ടാഴ്ച്ച കഴിഞ്ഞ് ചെയ്തപ്പഴാണ് ഹർട്ട് ബി ബിറ്റില്ലാന്ന് കണ്ടത്
അത് നിങ്ങൾ എത്ര മാസത്തിലാപ്പ ചെയ്തത്
രണ്ടു മാസം ആവാർ ആയിട്ടുണ്ടായിരുന്ന് അ
ഇപ്പ അയിന് ഫസ്റ്റ് തന്നെ ഒരു സ്കാനിങ് ആക്കല്ലേ
ആഹ് അയിന് ഞങ്ങൾ അറിഞ്ഞതന്നെ ഒരു മാസം കഴിഞ്ഞ് രണ്ടാഴ്ച കയിഞ്ഞ് രണ്ടാമത്തെ മാത്തേക്ക് കടന്നപ്പള ഞങ്ങൾ അറിഞ്ഞത്.
അപ്പൊ മെൻസസ് അത് ഇല്ലാര്ന്നോ അങ്ങനെതപ്പ നമ്മൾ അറിയല്
ബ്ലീഡിങ് പറഞ്ഞ കഴിഞ്ഞാല് ചെറതായിട്ടുണ്ടായിനുള്ളു അറിഞ്ഞിട്ടുണ്ടായിന്നില്ല ആ ബ്ലീഡിങ് ഉണ്ടായ ടൈമില്ലേ അന്ന് ഞ ഞങ്ങൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞില്ല പിന്നെ ഈ ഛർദിക്ക ഈ ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ടായാലും നമുക്ക് ഛർദ്ദിയൊക്കെ ഇണ്ടാവില്ലേ ഛർദി ഉണ്ടാവും സാധാരണ എങ്ങനെയാണ് പ്രെഗ്നന്റ് ആവുക അതേപോലെ തന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയി ട്ട് പോവാണ്ടാർന്നത് അപ്പ നമ്മളത് വിചാരിക്കണില്ലല്ലോ ഹാർട്ട്ബീറ്റ് നിന്നുന്ന് അപ്പൊ നമ്മളത് ഹാർട്ട്ബീറ്റ് ഇല്ലാ ണ്ടയപ്പോഴ ചിലപ്പോ പ്രഗ്നന്റ് ആണെന്നൊക്കെ അറിഞ്ഞതും ഡോക്ടറെ കാണിച്ചതൊക്കെ അപ്പഴാണ്. സ്കാനിങ് രണ്ടഴ്ച കഴിഞ്ഞിട്ട് സ്കാനിങ് ചെയ്യണം പറഞ്ഞപ്പോ അത് കഴിഞ്ഞ് ചെന്നപ്പോഴാണ് ഇങ്ങനെ അറിയത് പക്ഷെ ഒരു ഗ നമ്മള് അന്നന്നെ ആ ഡോക്ടറെ കാണിച്ച് അന്നന്നെ നമ്മള് സ്കാനിങ് ചെയ്യുകയാണെങ്കിൽ അപ്പ തന്നെ നമ്മൾ അറിഞ്ഞിട്ട് അത് അപ്പ തന്നെ ഇതായിരുന്നു അപ്പൊ നമ്മള് കൊറെ ആഗ്രഹിക്കയും ചെയ്തു ഒന്നും ഇണ്ടാവും ചെയ്തില്ല കാരണം ആ രണ്ടാഴ്ച ങ്കി രണ്ടാഴ്ച നമ്മൾ പ്രഗ്നന്റ് ആണ്ന്നുള്ളരു ഫീല് വന്നു.
എത്രയാണെങ്കിലും നമുക്കൊരു ഒരു കുട്ടി ഉണ്ടാവാ നമ്മളൊരു മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞല്ലോ അയിന്റെ ഇടേൽ പ്പ ത് ആഡ് ബീറ്റില്ല എന്ന് ട്ട് അർഞ്ഞപ്പോ ആകെ ണ്ട് വെ ശമായി. ഉം അങ്ങനെ ഇപ്പ അയിന്റെതൊക്കെ ഇങ്ങനെ മാറിട്ട് ഇങ്ങനെ വരാ
എത്ര എത്ര ഒരാഴ്ച ചെല്ലേ ഇത് എന്താ പറയാ റെസ്റ്റ് റണ്ട്
റസ്റ്റ് മറ്റേ ആ ഒരു മാസാണ് റസ് ആ ഡോക്ടറ ഒന്നും പറഞ്ഞില്ല പക്ഷ എല്ലാരും ങ്ങനെ പറേണ്ട് ഒരു മാസൊക്കെ ഡി എൻസി കഴിഞ് കഴഞ്ഞാ റസ് റ്റ് വേണെന്നാ പറയാ
എന്റെ ന വല്യ നാത്തൂന്റെ എന്താ അ ആ മകക്ക് ഇപ്പടുത്ത് കഴിഞ്ഞു ഇതേ മാരി
അതെ
ആഹ അപ്പൊ ഓക്ക് അങ്ങനെ പർ ഞ്ഞു ഓ ക്കും ന്തേമാരി അത് പെട്ടെന്ന് ബ്ലീഡിങ് ഇണ്ടായിക്കാണ്ടേ അതായത് മൂത്ര പഴുപ്പാണ് വിചാർച്ച് ക്കാണ്ട് വയറുവേദന ഇണ്ടാവും നല്ലോണം
ആഹ
ഇപ്പൊ മൂത്രപ്പഴുപ്പണന്ന് പറഞ്ഞഞ് അങ്ങനെ പറഞ്ഞില്ലോ പിന്നെ ഒരു ദിവസം നല്ല വേതനന്നൊക്കണ്ടേ അന്ന് അഡ്മിറ്റ് ആക്കി പിന്നെ ഗ്ലൂക്കോസ് റ്റൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്ട് പിന്നെ അന്ന് രാത്രി ഒന്നായിട്ടാണ് ബ്ലീഡിങ് ആയി പോയി ഡി എൻസിെ ചെയ്തു
അവര അറിഞ്ഞുണ്ടായോ അങ്ങനെ പ്രഗ്നന്റ് ആണെന്ന് കുറ
ആഹ അതൊക്കെ അറിഞ്ഞിരുന്നു കൊ ആ കൊറച്ചായിരുന്നു രണ്ടു മാസം രണ്ടര മാസൊക്കെ ആയിരുന്നു അറന്നൊക്കെ ചെയ്
ഉം പക്ഷെ വല്ലാത്തൊരു വേദന തന്നെ അത്
ആഹ ആ ആ അതിപ്പോ ഞമ്മക്ക് ഇ ചതല്ലാ നമുക്ക് എതാല്ല ഇപ്പൊ അതില് എന്താ
മ
വേറെന്താ കുട്ടീനോടൊക്കെ പറഞ്ഞു കഞ്ഞ അപ്പൊ അന്നെ ആള് ഇല്ല കഴിഞ്ഞിട്ടില്ല അത്ങ്ങനെ നടന്നോണ്ടിരിക്കും
അതെ കൊറെേ പേരുള്ള കാരണം കൊറെ ഉണ്ടാക്കേണ്ടിും
നിങ്ങള എങ്ങനെ പറലേ ഞങ്ങള് നാല് ന നാല് കപ്പ് അളവിന് അങ്ങനെ നാലര കപ്പ് എടുക്കണം ഞാനൊന്ന്
ആഹ ആഹ
ഇത് ഫസ്റ്റ് ആയിട്ടാണ് ചുടുമ്പോള കുട്ടികൾക്കൊക്കെ നല്ല ആവ ശ്യകാരം റമളാൻ ഒക്കെ കൊറേ ആ ചുടുമ്പള ഫസ്റ്റിലൊക്കെ റമദാനില വന്നാ മൊത്ത നോമ്പിനെക്കാണ്ടകുമ്പോ നല്ല ചിലവഴിക്ക പത്ത് വരൊക്കെ പിന്നെ കുട്ട അ മടുക്കലട അപ്പ പിന്നെ വാതെ ഫോമ അപ്പൊ പിന്നെ കുറെ ആയിരുന്നു ഇപ്പ റമദാനിലിൽ ഉണ്ടാക്കിയതാണ് അന്ശേഷങ്ങണ്ട അപ്പൊക്ക സ്കൂള് വിട്ട് വന്നപ്പോഴും ഓരോരുത്തര ഇന്ന് തിന്നാണ് അത് വെറും കറിയൊന്നും വേണ്ട ആ ചൂടുമ്പോ ചൂടുടുക്കനെ ചൂട് കൊടുക്കാൻ അങ്ങനെ തിന്നോണം അപ്പ പിന്നെ അത് കണ്ട കണ്ട് കുറെേ ഉണ്ടാക്കിരുന്നു
ആ ആഹ് എന്നാ ഇണ്ടാക്കിലും അടക്കെട്ടെ വിളിക്കോണ്ട്ിട്ടോ
ആഹ് ഞ വിളിക്ക